അലാ. ആഹ് പറയെ കേക്കുണ്ട് ആഹ് കട്ടായി. ആഹ്.
റ്റായി അത് അത് അങ്ങനെ പോവും ചെയ്ത്.
ആഹ് അങ്ങനായ എന്താ പോവ്വേ എന്താണ്ടാവ്ആ?
അയ്ലെന്നും നമുക്ക് കിട്ടൂലേ.
ആഹ് അതൊരു കോളായി കൂട്ടും ചെയ്യുണ്ടാവുംലെ.
കോളായിക്കൂട്ടും ചെയ്യും. ടാസ്കിൽക്ക് അഅ്‌ പെടും ചെയ്യും പക്ഷെ മ്മക്കഅ്‌ ഉപകാര്ത്തിക്ക് പെടുല്ല്യാ.
ആഹ് അങ്ങനെ ഏഹ് അന്താ അറീലാ എന്തേ പ ട്ടന്നാവോ റൈഞ്ചിന്റെ പ്രശ്നം ഇവടെ അങ്ങനെണ്ടാവലില്ല്യാ.
ഞാൻ കൊറെ ഹലോ ഹലോ ചെയ്തോക്കി ഒന്നും കേ
എങ്ങനെ?
ഞാൻ കൊറെ ഹലോ ഹലോ വിളിച്ചോക്കീന്നറേ ഉം. എന്താ ചെയ്യണ് എന്തെലും വർക്ക് ചെയ്യ്ണ്ടോ?
വർക്കൊന്നും വേറൊന്നും ചെയ്യ്ണില്ല്യാ.
കാര്യയിട്ടൊന്നുല്ല്യാ ഇങ്ങളെന്തേലും ചെയ്യ്ണ്ടോ?
ആഹ് ഞാന് വടെ ട്രാവൽസില് പോവ്ണ്ട് പിന്നെ ഔ ഓൺലൈൻ ആയി യി ഓൺലൈൻ ബിസ്നസ് വേറെ ചെയ്യ്ണ്ട്.
ആഹ് ആഹ്, പാവൽസില് എന്താവടെ?
ട്രാവൽസില് ന്നമ്മള് ടിക്കറ്റിന്ന് ടിക്കറ്റ്ട്ക്കാ പാസ്പോർട്ട്. അതൊക്കെ തന്നെ.
എവടെ ട്രാവൽസിലാ?
ത് ഞങ്ങള അടുത്തന്നെണ് ന്താ ഹോളിഡേയ്സ്ന്ന് പറയും ട്രാവൽ
ഏഹ് ഏഹ് ഏഹ് ടിക്കറ്റ് കൗ കൗണ്ടർലേക്കാര്ലെ?
ഇല്ല ഇത് എന്താണ് ന്നമ്മള് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്ട്ക്കാ ട്രെയിൻ ടിക്ക റ്റ് ബസ്ടിക്കറ്റ് ഒക്കെ ഇവടെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാ പി സി സി മെഡിക്കല് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാ.
അക്ഷയല്ലല്ലോ ട്രാവൽസില് ആഹ്.
ട്രാവൽ അക്ഷയാ ന്നറയുമ്പോ ഞമ്മള് ഈ മറ്റേ പേപ്പർ വർക്ക്ളല്ലേ.
ആഹ് ആഹ്, ഇത് കമ്പ്യൂട്ടർമ്മലല്ലേ?
ആഹ് കമ്പ്യൂട്ടർമ തന്നെ.
ഏഹ്. എത്രട്ട്യാള്ണ്ട് ഇങ്ങക്ക്?
മൂന്ന് പേര്.
മൂന്നണ്ണോ?
ഉം
എന്തൊക്കെ കുട്ടിയാളൊക്കെ വലിയതായിക്കണോ
രണ്ട് പെണ്ണോരാണും മൂത്താള് ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ രണ്ടാമത്തെ ആള് ഒമ്പതാം ക്ലാസ്സില് ചെറിയ ആൾ അഞ്ചില്
ആഹ് ആഹ് നീങ്ങള് ഈ ജോലി ഇങ്ങനെ പഠിച്ചാ ന്നെ എന്തു പഠിച്ച്ക്കാണ്ട് ആയതാ
ഞാന് പ്ലസ്ടു കഴിഞ്ഞിട്ട് ഈ ടൂറിസം ആൻഡ് ട്രാവൽസിന്റെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു
ആഹ് അന്നന്നെ അന്ന് സ്കൂൾ പഠിക്കണം അന്ന്ന്നെ
അല്ല അല്ല അല്ല ല്ലല്ലാ പടുത്ത് മക്കളൊക്കെ സ്കൂൾ പോയി മക്കളെ
പ്ലസ് ടു ക് ആദ്യം പഠിച്ച തന്നല്ലേ അന്ന് പഠിക്കണംന്ന് തന്നെ
ആഹ് അതാണ് പഠിച്ചു കഴിഞ്ഞത് പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മക്കളൊക്കെ ആയി പിന്നെ ജോലി ക്കൊന്നും പോയിട്ടില്ല പിന്നെ കൊറോണ ടൈമില് കൊറ ഓൺലൈൻ ബിസിന ഒക്കെ ചെയ്ത് നോക്കി അതൊക്കെ എട്ട് നിലയിൽപൊട്ടി അതൊക്കെ എട്ട് നിലൽ പൊട്ടി പിന്നെ വീട് പണിയും കാര്യങ്ങളൊക്കെ ക്കായി പിന്നെ നമ്മക്കൊ ഒടുക്കില്ല പിന്നെ മക്കളൊക്കെ സ്കൂളിലക്ക് അല്ലല്ല ഇവിടെ നാട്ടിലാ
ആഹ്
ഗൾഫിലായിരുന്നു ഏഴു വർഷം കത്തറില ഉണ്ടായിരുന്നു പിന്നെ വീട് പണക്കായി പിന്നെ നാട്ടില് സെറ്റായി അപ്പൊ പിന്നെ ഇങ്ങനെ വീട്ട മക്കളൊക്ക കണ്ട് സ്കൂളിലെ പോക്ക തുടങ്ങിയ പിന്നെ ആകാണ്ട് ബോറടിയി തട്ട തെട്ട അപ്പൊ ആ ടൈമിലാണ് ഞാൻ കൊറ എന്താണ് ഓൺലൈൻ ബിസിന ഒക്കെ നോക്കി അപ്പൊ അതൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് ഒരു ടാവസം ടുറി സത്തിന്റെ ഇതിൽ ഇങ്ങനെ ഇത് കണ്ടപ്പോള്ആഡ് കണ്ട അപ്പ അങ്ങനെ ജോയിം ചെയ്തു അപ്പൊ അതിലരു കുറച്ചു മാസങ്ങള് പോയി അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ നേരെ ട്രാവൽസ്ക്ക് ഡയറക്
അല്ല എങ്ങനെ കണ്ടപ്പളൊക്കെ നിങ്ങള് വിളിച്ചേർന്നത് പറഞ്ഞെ എന്തില് കണ്ടപ്പള്
നമ്മള ഇങ്ങനെ ഇതില ആട് കാണൂലേ പരസ്യത്തിലും പരസ്യം കാണല്ലോ ഫേസ്ബുക്കിലും അതേ പോലെ വാട്ട്സപ്പിലൊക്കെ നമക്ക് അത് ട്രാവൽസ് ആൻഡ് ടൂസിലേക്ക് വേക്കൻസി ഉണ്ട് ടെലികോളറായിറ്റി എന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ ഞാൻ ജസ്റ്റ് കേറിനോക്കിയതാ അപ്പൊ പിന്നെ അവര് അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് വിളിച്ചുന്ത ട്രെയിനർയിട്ട് കേറി ട്രെയിനറായിട്ട് കേറി ട്രെയിനിങ്ങ് ആയിട്ട് കേറിഅപ്പൊ ട്രെയിനിങ്ങ് അവര് പഠിപ്പിച്ചേരല്ലോ നമ്മുക്ക്
ആഹ്
പിന്നാ
ഏ ഒലിന പഠിപ്പിച്ചാലല്ല നിങ്ങളാ ആദ്യം പഠിക്കാനൊന്നും പോയിട്ടില്ല
ഇല്ലല്ലല്ലല്ലല്ല
കമ്പ്യൂട്ടർ അറിയണ്ട നമുക്ക്
ആഹ് കമ്പ്യൂട്ടർമ്മ അറിയണം
നിനക്ക ആദ്യ കമ്പ്യൂട്ടർ അറിയോ
ഇല്ല കമ്പ്യൂട്ടർ ഞാൻ അവിടെ പോയിട്ട് പഠിച്ചിണ്ടാക്കിയതാ
ആ അതങ്ങനെ അപ്പൊ ട്രെയി കൂടെ ഒരാൾ പഠിപ്പിച്ചു തരാണ്ടാവോ
ആ നമ്മള് കൂടെ വർക്ക് അവ അവടെ വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് ഉണ്ടാവോല്ലോ അപ്പൊ അവിര് ഞമ്മക്ക് അങ്ങനെ പറഞ് തരും പിന്നെ ഞാന് അത് നാല് മാ അതൊരു പൊ ഒരാഴ്ച നിന്നപ്പോതിനന്നെ നമുക് കമ്പ്യൂട്ടറേഏകദേ നമുക്കണ്ട് സെറ്റാവും ആഹ് പിന്നത് കഴിഞ്ഞു പിന്നെ ഞാനൊരു ഇതില് റെന്റലിന്റെ ഇതില് ഒരു മാളില് കേയറിണ്ടായിരുന്നു അവിടങ്ങനെ അഞ്ചു മാസ ങ്ങനെ വർക്ക്ബ് ഇയ്യുന്നതിലെടക്കാണ് ഞങ്ങളെ തൊട്ടടുത്തന്നെ ഒരു ട്രാവൽസഓപ്പൺ ആക്ക്ണ്ട്ന്നറഞ്ഞു ഇന്റർവ്യു ഇണ്ട് പറഞ്ഞു പരസ്യം വന്നിട്ട്ണ്ടായിരുന്നു വാട്സആപ്പില് എന്റെ ഹസ്ബൻഡാ ഇതൊക്കെ തന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതൊന്ന് അപ്ലെയ്തിട്ടതാ അപ്പൊ ഇന്റർവ്യൂ അങ്ങനെ അത് ഏ ഓപ്പ സക്സ്സസ്സായി ഇപ്പോ ഏകദേശം ഒരു വർഷാവാനായി ട്രാവൽസില് കേറിറ്റ് ഇപ്പൊ അവിടെ സ്റ്റാർട്ടിങ്ങിന് പത്ത് ആ ഇനിപ്പൊ ഒരു വർ- ഷോകെ കയിഞ്ഞാലേ നമുക്ക് കൂട്ടി തരോള്ളൂ
ആഹ് അപ്പൊ പത്തയ്ക്കാരം
പത്ത് അപ്പൊ പത്ത് കൊണ്ടൊന്നും ഞമ്മക്കൊന്നും ആവൂല്ല അപ്പൊ ഞാൻ എ ഓൺലൈൻ ബിസിനസും കൂടെ ചെയ്തു. അപ്പൊ അതിന് ഒരു ഫ്ലൈവെല്ലസ്ന്ന്പറഞ്ഞിട്ടൊരു നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റ്ണതാണ് അപ്പൊ ഞാന് ഓഫീസില് പോയി കയിഞ്ഞാല് അവട്‌ന്നും നമുക്ക് ചെയ്യാൻ പറ്റും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഓഫീസിത്തെ കാര്യങ്ങളെന്നെ ണ്ടാവും തലക്ക് മീതെ മറിയാന് പിന്നെ വീട്ടില് വന്നാലുംണ്ടാവും ഓഫീസിൽത്തെ ബാക്കി കാര്യങ്ങള് ചെയ്യാന്
വീട്ട്ത്തെ നോക്കാണ്ടെ ഇങ്ങള് ഒറ്റയ്ക്കല്ലേ?
ആഹ് ഒറ്റക്കാണ് ങ്ങള്നോക്കണം അയിന്റെ എടെ കൂടെക്കെ ഇങ്ങനെ ടൈമ് കിട്ടുമ്പോ ഞാൻ ഇത് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഏകദേശം ഒരു പതിന അല്ലല്ലല്ല ഏയ് പ്രൊഡക്റ്റ് വാങ്ങലും വിക്കലൊന്നല്ല ഇത് എന്താച്ചാല് പ്രൊഡക്റ്റ് പ്രൊഡക്ട് ഇണ്ട്തില് പ്രൊഡക്റ്റ് ഇല്ലാതെ നമുക്കൊരു ബിസിനസ് ഇണ്ടാവില്ലല്ലോ പക്ഷെ ഞമ്മള് മാസം മാസ പ്രൊഡക്ട് വാങ്ങ അത് സെയിലയ്യാ അങ്ങനത്തെ പരിപാടിയൊന്നല്ല ഞമ്മളെ ഒരൊറ്റ പ്രൊഡക്റ്റ് ആളെ ചേർക്കല് ചില അങ്ങനെയല്ല ഇത് അങ്ങനെയല്ല ചെലൊര് ഇങ്ങന പറയുആളെ ചേർക്ണബിസിനസ്സ് പ്രൊഡക്റ്റ് വിക്കണ ബിസിനസ്സ് ഇത് അതൊന്നല്ല ഇതങ്ങനെ ഇതെങ്ങനെച്ചാല് ഞമ്മള് ഒരു പ്രൊഡക്ട് വാങ്ങിയിട്ട് ഞമ്മക്ക് യൂസ്യ്യാൻ ഒരു പ്രൊഡക്ട് ഞമ്മള് വാങ്ങിയിട്ട് ന്നിട്ട് നമ്മള് ഇതില്ജോയിൻ ചെയ്യാ ഫ്ലൈ വെല്ലസ് -
ആഹ്
അപ്പൊ എന്താണ് അതില് ഞമ്മള് ജോയിൻ ചെയ്യുമ്പോ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പ മുപ്പത് രൂപ കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുംനമുക്ക് ഒരു മാസം യൂസ് ചെയ്യാനുള്ളത് ഇണ്ടാവും അത് - നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ള എല്ലാ സാധന ങ്ങളും അയില് അടങ്ങിട്ടുണ്ടാവും ആ കിയാപ്സൂളില് അഹ് ഞാൻ യൂസ്യ്ത് ഇനിക്ക്നല്ല - മരുന്നല്ല മരുന്നല്ല ഒരുകിയാപ്സൂളാണ് പക്ഷെ നമ്മള ശരീരത്തില് കൊറെ ഫുഡിന്റെ ഫുഡ് റ്റംമ് സ് നമ്മളെ ശരീരത്തിലേക്ക് കൊറെച്ചല്ലാത്ത പക്ഷെ അത് നിങ്ങള് പറഞ്ഞാ മാസം മാസം നിങ്ങള് മാസം മാസം മേടിക്കണ്ടേ?
ആഹ് മേടിക്കണം അത് എന്നിട്ട് ഡെയലി കഴിക്കേ?
അത് നമ്മള് ഒരു ദിവസം രണ്ടു രണ്ടു നേരം വെച്ചിട്ട് കഴിക്ക അത് നമ്മുക്ക് ഒര്മട് നമുക്ക് ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവാണ് അല്ല നമ്മളത് കഴിക്കണംനിർബന്ധന്നുല്ല പക്ഷെ നമ്മള് അത് കഴിച്ച്കയിഞ്ഞൽ നമുക്കതിന്റെ റിസൾട്ട് ന വേറെ കിട്ടും അ ഇനൻക്ക് ഇൻക്ക് നല്ല റിസൾട്ട് ഇൻക്ക് കിട്ടീട്ടുണ്ട്. ആ ഒരു കാര്യത്തില് പിന്നെ ഞാൻ വാങ്ങിട്ടുല്ലട്ടാ പിന്നെ നമ്മള് എന്ത്യ്തു എന്താണ് ഇപ്പൊ എന്താ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇത് ഇതിൽ നല്ലഇൻഗ ഏൺചെയ്യാൻ പറ്റു എന്നുള്ള നമക്ക് ഇതിന്റെട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടികഴിഞ്ഞപ്പോ മന അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്റെ എന്താ വേണ്ടപ്പെട്ടവരടൊക്കെ ഞാൻപറഞ്ങ്ങാണ്ട് ബിസിനസ്ണ്ട് ജോയിൻ ചെയ്യയാണെങ്കിൽ ചെയ്തോളിന്ന് പറഞ്ഞു. അപ്പോ അവര് ജോയിൻ ചെയ്തു. അവര് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പൈസ കേറും
ഏഹ
നമ്മള്‌രണ്ടേരണ്ടു പേരെ കൊണ്ടന്നാമതി കൂടുതലാളകൊണ്ടരണ്ട ഉ
നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാൾ ജോയിൻ ചെയ്താ പൈസ കിട്ടും.
ആഹ കിട്ടും
എത്ര കിട്ടു അല്ലതെ വേറെ കിട്ടൊന്നുല്ല നമ്മക്ക് വേറെ മാസത്തിൽ അങ്ങനൊന്നുല്ല.
അങ്ങനല്ല ഇതമാസം കിട്ടും എങ്ങനെ വെച്ചിട്ട് നമ്മൾ അവര് ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമക്ക് ഡയലി എത് ഇവടെ മാസക്കണക്കല്ല ഇവിടെ ഡയലിആണ് ഇങ്കം അല്ലാതെ ഒരു മാസം കണക്കാക്കിട്ട് ആ മാസത്തെ സാലറി അങ്ങനെ അല്ല ഇത് ഇങ്ങള് ഇന്ന് വർക്ക് ചെയ്തോ നാളെ ഇങ്ങളെ അക്കൗണ്ടില് ക്യാഷ് കേറും.
ആഹ് ആള് ചേരിയാല് ചേർന്നാല് അപ്പൊ പൈസു
ഇപ്പൊ പക്ഷെ ഇന്നും ഡയറക്റ്റ് ചേരണെന്നില്ല ഇങ്ങള് നിങ്ങള് ഡയറക്ട് ചേരണംന്നില്ല. ഇപ്പൊ നിങ്ങള് രണ്ടു പേരെ കൊണ്ടുവന്നോന്ന് കൂട്ടിക്കോളി നിങ്ങള് രണ്ടേ രണ്ടു പേരെ കൊണ്ടുവന്നോ രണ്ടു പേര് കൊണ്ട ന്നീനുള്ള എമൗണ്ട് നിങ്ങളെ അക്കൗണ്ടില് കേറും. ഏഹ് പിന്നെ ആ രണ്ടു പേര്ല്ലേ
ഓല് പ്രൊഡക്റ്റ് വാങ്ങുമ്പോ നമുക്ക് അയിന്റെ
അവര് അവരി ഇതേപോലെ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല അവരിതേപോലെ രണ്ടുപേർക്ക് ബിസ്നസ്സ് കൊടുത്താൽ മതി. അപ്പോളും ഇങ്ങക്ക് ഇൻഗം കേറും.
ആഹ് തന്നെ ഇങ്ങള് രണ്ട് പേരന്ന് പറഞ്ഞാൽ രണ്ടു പേര് എന്തേലും വാങ്ങിയല്ലേ കിട്ടെള്ളൂ.
രണ്ടു പേര് വാങ്ങണം രണ്ടു പേര് ജോയിൻ ചെയ്യുമ്പോളെ രണ്ട് പേര് ജോയിൻ ചെയ്യുമ്പോ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണല്ലോ ജോയിൻ ചെയ്യാ. ഈ ഒരു ഒരു ഒറ്റ് ഈ അപ്പൊ ഇങ്ങക്ക് കിട്ടും പിന്നെ അതേപോലെ അവര് ഇതേപോലെ രണ്ട് പേരെ ജോയിൻ ചെയ്യും. യ്യുമ്പോ അപ്പോളും നിങ്ങൾക്ക് കിട്ടും നിങ്ങളെ അതിന്റെ താഴ എത്ര പേര് ജോയിൻ ചെയ്താൽ അത അപ്പളൊക്കെ നിങ്ങക്ക് കിട്ടും
കൊറീച്ചെ കിട്ടുണൊള്ളൂ അത് കുറഞ്ഞ്കുറഞ്ഞു വരൂല്ലേ നന്ന അടിക്ക് പോക്മ്പോ നമുക്ക് പൈസ.
അല്ല അല്ല ആ അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത അതാണ്. താഴത്ത്ക്ക് താഴത്ത്ക്ക് പോകുമ്പോ ഇങ്കം കൂടുതലാണ് വരാ
എത്ര കിട്ടാ?
എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ്
ഈ പുസ്തകം ഇട്ത്തെക്കെ അഹ് മറ്‌ക്കുഞ്ഞി മ്
ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുമ്പോ നമ്മക്കി നമ്മക്ക് ഇരുന്നൂറ് രൂപ ക്യാഷായിട്ടും കിട്ടും. ഇരുന്നൂറ് രൂപ നമ്മക്ക് ഫ്ലൈ കാഷ് ആയിട്ടും കിട്ടും അതായത് കൂപ്പണായിറ്റും കിട്ടും ആ സ്പോട്ടിൽ തന്നെ. ഏഹ്
മനസ്സിലായില്ലേ ഞമ്മളെ ചേർന്ന ഒരാള് ചേർത്തിയാല്
അ ഞള് ഇപ്പൊരാളെ ചേർത്ത്ന്ന് കൂട്ടിക്കൊ ങ്ങക്ക് രണ്ട് സൈഡ്ണ്ട് അയ്ലൊരു സൈഡില് ങ്ങളൊരാളെ ചേർത്തു ഏഹ് അപ്പൊ ങ്ങളെ എക്കൗണ്ടില് ഇരുന്നൂറ് രൂപ കേറും ഏഹ് അതേപോലെ ഇരുന്നൂറ് രൂപ ങ്ങക്ക് ങ്ങളെ വാലറ്റിലവടെ കെട്ക്ക്ണ്ടാവും അതാ ഫ്ലാഷ് ഞമ്മൾക്ക് കൂപ്പം കിട്ടൂലേ ഞമ്മക്ക് കട ചെല കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാല് ആ കൂപ്പൺ അവടെ സ്റ്റോക്കായിട്ട് കെട്ക്കും പിന്നെ അതേപോലെ ങ്ങള് ഒരാളേം കൂടെ ചേർത്തു ഏഹ് അപ്പതിന്റെ ക്യാഷ് ഷ് ഇങ്ങക്ക് കിട്ടും എക്കൗണ്ടിക്ക് വെരും ഏഹ് അതും വെരും അതിന്റെ പൊറമെ ഈ രണ്ടെണ്ണം രണ്ട് സൈഡില് ഒരേ പോലെ വന്നത് കാരണം നാന്നൂറ് രൂപ വേറെ ച്ചെയ്യോർ അങ്ങനെ അറുന്നൂറ് രൂപ അപ്പം കേറും അപ്പൊ ടോട്ടലി എണ്ണൂറ് രൂപ ങ്ങളെ എക്കൗണ്ടില് കേറും
രണ്ടാളെ കേറ്റിക്കയ്ഞ്ഞാ എണ്ണൂറ് രൂപ ങ്ങളെ എക്കൗണ്ടില് കേറും
ആഹ്
ആ എണ്ണൂറ് രൂപയുടെ ഫ്രെയിം എന്താണ് ഫ്ലൈ ഇതിന്റെ ഫ്ലൈപാസ് ങ്ങള് നാന്നൂറ് നാന്നൂറ് രൂപ ഫ്രൈപാസ് അതും കേറും അങ്ങനെ അതേപോലെ ങ്ങളെ താഴ്ത്ത് താഴ്ത്ത്ക്ക് ഇപ്പം ങ്ങള് അത് കാരണം ങ്ങളെ പണി കഴിഞ്ഞ് ങ്ങള് രണ്ടു പേരെ കൊണ്ടന്നു ങ്ങളെ പണി കഴിഞ്ഞി അതേപോലെ ഈ രണ്ട് രണ്ട് പേര്ല്ലേ ഈ രണ്ടു പേരോട് ങ്ങള് അവരും ഇതേപോലെ രണ്ടുപേരെ കൊണ്ട്രാണെങ്കില് അതേപോലെ ഇപ്പം പൈസ ങ്ങളെ എക്കൗണ്ടിലും കേറും ഫ്ലൈ പാസും കേറും അങ്ങനങ്ങനെ അടിക്കടീക്ക് പോകുന്തോറും എമൗണ്ട് കൂടി
പക്ഷെ ഒരാള് ഒറ്റക്കാണെങ്കിലോ ഒരു സൈഡ് മാത്രാണെങ്കിലോ
ഒരു സൈഡ് മാത്രം ആക്കലെങ്ങനെന്നറിയോ ഇപ്പൊ രണ്ട് പേരെ ആദ്യം ചേർത്ത് കഴിഞ്ഞാലാണ് ങ്ങക്ക് ഫാറ്റിവിങ്ങം വെരണംന്ന്ണ്ടെങ്കില് ങ്ങള് എക്സിക്യൂട്ടി ട്ടീവാവണം എക്സിക്യൂട്ടീവാവണംന്ന്ണ്ടെങ്കി രണ്ട് ആളെ ചേർക്കണം അപ്പളാണ് ങ്ങള് എക്സിക്യൂട്ടീവ് ആവ പിന്നെ ഒരു സൈഡ് ഇങ്ങള് ഇങ്ങളെ ഞാനാണ് കൊണ്ടന്ന്ക്ക്ണ് ണ്ടെങ്കി ഇങ്ങളെ ഒരു സൈഡ് ഞാന്ങ്ങനെ ബി ബിൽഡെയ്ത് പോം ഞാൻ വെക്ക്ണ ആളൊക്കെ ഇങ്ങളൊരു സൈഡീക്ക് പോം പിന്നെങ്ങളൊരു സൈഡ്